ഓയ് എന്തൊക്കെണ്ട് വിശേഷം?
നല്ല സുഖം.
ഒരു ചായൊടി കഴിഞ്ഞോ?
ചായ കുടിച്ച്, നേർത്തെ കുടിച്ച് മൂന്ന് മണി മൂന്നേകാല ആയപ്പൊക്ക് ചായ കുടിച്ച്.
ആഎന്തേ ന്ന് നേര്ത്തേ കാലത്ത് ഇന്ന് ഉറങ്ങാന്നും കൂടാത്തോണ്ട് നേർത്തേ കഴിച്ച്വെച്ചൊ.
ഒഹോ. ഒറങ്ങാൻ നോക്കിയപ്പോ ഇനി ഇക്ക് തോന്നി അപ്പോ ചായക്കിയിട്ട് വേഗം കുടിച്ച് മോള് വന്നപ്പോ ഓക്ക് എടുത്ത് കൊ ടുത്ത് ഏഹ്‌ കടി ബിസ്കറ്റ് ണ്ടായിനു അപ്പൊ അതും കൂട്ടിട്ട് ചായടിച്ച്. അല്ലാണ്ട് ഓള് നാല് മണിയവുമ്പോ നാലേകാല് ആവുംമ്പക്ക് ഓളത്തും.
ഓളീം കൂടെ കാത്ത്ന്നില്ല അയിന്റെ മുന്നേ ഇവടെ ചായൊടി കഴിഞ്ഞോ.
ഓള് വന്നേര പിന്നെ കു ളിച്ചു മാറ്റിയൊക്കെ വന്നേര ഓക്ക് ചായടുത്ത് പിന്നെ അയിന്റെ ഇടെല് ൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കൈനെ ഒക്കെ കൈനേരപ്പോ ഇരിക്കാണ്. ഉം ഉം ഇപ്പൊ കൊർച്ചഴിഞ്ഞാന്ന് പൊർത്ത് ത്ത് പോവാന്ണ്ട് അത് വൈന്നെരം പോവാം ന്നൊക്കെ പറഞ്ഞിണ്ട് ഇപ്പോ ഉം ആ ആ ഏത് പിന്നെ ഇവിടെ അടുത്ത വീട്ടില് ഇതുണ്ടല്ലോ കു റ്റൂഷ ഉണ്ടല്ലോ. അപ്പൊ ആ അടക്ക് ആ നമ്മളെ ഇവിടക്കറിയ കു റ്റൂഷാ
കുറ്റുശ കേട്ടാ ൽ ചിറിവരല്ലോ കേട്ടു കേട്ട് കേട്ട് ശീലയി ണ്ട് ആഹ കുട്ടുഷൻ ഉം ഉം
ല്ല കുറ്റൂഷ അങ്ങനെ മുറിയ
കുട്ടൂഷ ആ പറയണ എടക്ക് വീട് രിക്കൽ കടി രിക്കൽ
ആ അതെ അതന്നെ ആ വീട് മാറ്റം ഉം ഉം കുടിയിരിക്കൽ അൽവക്കോ
ആഹ
ആ അപ്പ അന് വൈകുന്നേരം പോണോന്ന് പറഞ്ഞ അന് ഇന് കൊടുക്കാൻ വേണ്ടീട്ട് എ അപ്പ വാങ്ങാന്ന് വിചാരിച്ചു ഒറ്റക്ക് പോകും പിന്നെ കാക്ക ഉണ്ടാവും ആഹ വൈനേരം മ്മൾപോവാന്ന് പറഞ്ഞേനു പിന്നെ പിന്നെ ഒറ്റക്ക് പോവും പക്ഷെങ്കില പോരാൻ പറഞ്ഞ പോരും പറഞ്ഞക്കൊണ്ട ഇന്നെ ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചത് അപ്പോ വിചാരിക്കുന്ന എന്തെങ്കിലും വല്യ ഒന്നും വാങ്ങൂല വല്യ പൈസന്റെ ഒന്നും വാങ്ങൂല ചെറിയ പൈസന്റെ
ആഹ പത്തഞ്ഞൂറ് പ്യ അ ലെവൽക്കൊക്കെ
അല്ല ഒര് രണ്ട് മൂന്നുറുപ്പിയണ്ട്. എന്തെങ്കിലും ആ ആ അങ്ങനെ എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചു അപ്പൊ ഇതില്ലേ ഗ്ലാസ് പിന്നെ നമുക്കറിയോ മറ്റേ ജവനല്ലേ എന്താണ് ചായൊക്കെ ഉണ്ടാക്കുന്നത് ഗ്യാസ് മല വെക്കുന്ന
ആഹ ഗ്ലാസിന്റെ ഒരു ജഗ്ഗ് അതിന് നല്ല വിലഉണ്ടോ
ഇല്ലേ എനിക്ക അറിയൂല്ലേ ഞാന് വില
ഞാൻ മീശോല് നോക്കി മീശോല് കണ്ടിരുന്നത് അത് ചായ ചായൊക്കെ കാച്ചാന് അയിന്റുള്ളില് ചായ പ്പൊടിടും പക്ഷെ വെള്ളത്തിക്ക് ചായപ്പൊടി ആവൂലാ അതല്ലേ
വ അമ്മ ച അമ്മള് സാധാ ചായ ഉണ്ടാക്കൂല്ലേ പാത്രത്തിലൊക്കെ വെച്ചിട്ട് ഗ്യാസിമല് അതേമാതിരി തിളപ്പിക്കുക ചായപ്പൊടി ഇട ഇപ്പ പൻസാര അത്യ ചായ ആക്ക് അതില് ആഹ് അതന്നെ
അതന്നെ അതന്നെ ആഹ് വർഷ് പക്ഷെ അതിന്റെ ഉള്ളിലൊരു ജാർ ഉണ്ടാവും അതിന്റെഉള്ളിൽ ഒരു പാത്രം ഉണ്ടാവും ആയിക്കാണ് നമ്മള് ചായപൊടിഇട അപ്പൊ അയിൽ കടന്ന ച അ ചായപ്പൊടി ഈ ചായക്കാവൂല അഹ് ച അ ഏല്ല അത് മുകൾക്ക് ഇടുക്കുക അപ്പൊ ആ ചായപ്പ് എന്നാ തിളച് തൾ കുറച്ചു ചായപ്പൊടി അയിത്തെ കളറൊക്കെകിട്ട് ടും അങ്ങന ആ അയിലുണ്ട് അയിന് മീശോ അയിന് വല്യ വെലല്ല ആയിരത്തിന്റെ താഴെങ്ങാനള്ളൂ നല്ല ആഹ് നല്ല സ്റ്റാറുണ്ട് ആയില്ലിട്ടോ
എഹ് ഏഹ് അത് നല്ലയാ
പൊർത് എത്രയാണാവട്ടോ
ആഹ് പൊർത്ത് എന്താണ് ഞാനിട്ട് നോക്കിട്ടുല്ല എന്തെല്ലോ ഉം ആഹ്
പണ്ടൊക്കെ ഗ്യാസിന്റെ അടുത്തേക്ക് ഗ്ലാസ്സ് കൊണ്ടുപോകുമ്പോ പൊട്ടിത്തെറിച്ച് കാലേനു ഉം റ്റി കൊടുത്തോ ആ കറന്റിന് കറന്റിന്റെ ഗ്യാസിന്റെ സ്റ്റവ് കേട്ട്ക്ണോ ഇങ്ങള്
അങ്ങനെ കറന്റിന്റെ ഗ്യാസോ അല്ലാണ്ട് ഗ്യാസിന്റെ ആ ഗ്യാസ് സിന്റെ അടുപ്പില്ലേ
കണക്ഷൻ കൊടുക്കണന് പകരല്ലേ ഗ്യാസ് കുറ്റിമ്മെ അടുപ്പ് സാധാ ഗ്യാസിന്റെ അടുപ്പ് പക്ഷെ കണക്ഷൻ കറന്റ്
ഏഹ് അങ്ങനെ ഉണ്ടോ
ആഹ് അങ്ങനണ്ട് സാധാണ നമ്മടെ അടുപ്പ് പക്ഷെ എന്താറിയോ കറന്റ്‌ആയ ഉപയോഗ ക്കാൻ പറ്റൂല ആഹ് ഓ കറന്റ്‌പോയി കൊണ്ട് വിരുന്നാല് വന്നാല് നമ്മള് വേറെ സംവിധാനം കാണണം കറന്റ്‌ അടുപ്പ് ഉണ്ടായിട്ട് കാര്യല്ലല്ലോ അതും പോവുലലോ കറന്റ്ല്ലാഞ്ഞാ അങ്ങനെ സംവിധാനണ്ട് സോളാർ വെക്ക സോളാർ ക്ക സോളാർ വെച്കാണ്ട് ഗ്യാസിന്റെ ഐറ്റംസ് ഉണ്ടാക്കി നമുക്ക് ചെലവ് ഒരു വിധക്കണ് കുറക്കാ
ഉം അത് ഇണ്ട്!
കാര്യങ്ങളൊക്കെ കൊറ പോവും പിന്നെ ഈ ഗ്യാസടുപ്പ് അങ്ങനത്തെയൊക്കെ ആക്കിയാല് ഉം കെ ആ. അതാള്ളത് സോളാറ് ഫസ്റ്റ് കൊറച്ച് ഒക്കെ കഴിജ്ന്ന് മൊട് ക്ക മുടക്കാൻ കഴിയണം എന്റെ അളച്ചൻ കുടിരുന്നു അയിൽ ഇല്ലാത്തതായിട്ട് പ്പൊന്നുല്ല പ്രത്യേകിച്ച് അടിപൊളി അദ്യം നൊറൂകൊക്കെ ഉണ്ട് ഫുള്ള് സെറ്റപ്പ് പെരേണ്
ആഹ് ആഹ്
അന ഓനൊരു സോളാറിന്റെ മുറ്റൊക്കെ ഇന്റർലോക്ക് ഇട്ട് ഒ ഒക്കെ ആ ഒരു കടം വാങ്ങിയിട്ട് ആതെങ്കിലും ശരി എടുത്തപ്പൊ ഒക്കെ സെ റ്റപ്പിലാക്കിട്ട് പിന്നടച്ചോ സോളാറച്ചക്കാ അല്ലല്ല പ അ് പുത്യാപ്ലൻ്റനിയന്
ആഹ് ആഹ് ശരിയാ എന്നിട്ട സോളാറൊക്കെ വെച്ച്
സോളാർ വെച്ചിട്ടില്ല അതന്നെ എന്റെ മാപ്പിള പറഞ്ഞു അതും ഇതൊക്കെ ആക്കിയ സ്ഥിതിക്കൊന് അതും കൂടിയാണ് വെച്ചാ മതിയായിരുന്നു എന്നാ ഓന്റെക്കെ രണ്ട് എ സി ഒക്കെ ഉണ്ട് കറന്റ്‌ബില്ല് ആദ്യ ദിവസം അഞ്ചാറ് റുപ്പിക ഒക്കെ ഉണ്ടായിരുന്നു അഞ്ചാറ് റുപ്പിക ഉണ്ടായി ഫസ്റ്റ്! ! ച്ച്ട്ടോ ആഹ് കുടിര് ക്കളുടെ ഇതീൽ കുറച്ച് ആദ്യയായിട്ടാ അമ്മളെ വീട്ടീന്ന് കറന്റ്‌ വലിച്ച്കാണ്ടഴ്നു പണിട്ത്തീനത് പിന്നെ കൂടി ആ ഒരു മാസോ രണ്ടു മാസക്കെ മുമ്പായിട്ടാണ് ഒന് അയിമക്ക് കണക്ഷൻ വലിച്ചത്. ഓ എന്താണ് പിന്നെ ആഹ് പിന്നെ കുടീര്ക്കല്ണ്ട അന്നാതിൽ ഭ ഭയങ്കര പണി അല്ലെനു ഒന്നല്ലെകിൽ വേറെ പണിക്കാര് അങ്ങനെ കുറെ പണി. കാരെകേക്കണ് അങ്ങനെ കഴിക്ക പിന്നെ കുടിയരിക്കില് കഴിഞ്ഞാ തന്നെ കൊറേ ബൾബും കാര്യങ്ങളുണ്ട്. അതക്കട്ടീനു ഫസ്റ്റ്ത്തെ കര്ൻ്റും ബില്ല് വന്നേനേഷം പിന്നെ എവ്ട്ത്തൊട്ടിട്ടില്ല
കൂടുന്ന സമയത്തല്ലേ എന്ന ഇപ്പൊ ഇന്റീരിയർ ഇന്റീരിയർ ഒക്കെ ചെയ്താണെകിൽ ആഹ്. അതും കൂടി.
ഇന്റിരിയർ എല്ലോട്ത്തും ചെയ്ത്ണ്ട് ജിപ്സം വർക്ക്‌ ആഹ്. ഹോള്ലും സിറ്റ് ഔട്ടിലും റൂമാ ആളിലും എല്ലോട്ത്തും.
ആഹ് ആഹ് ഉം ആഹ് അങ്ങനെ ഫുള്ളായിട്ട് ഉം ഈ കർൻ്റിന്റെ പിന്നെ ആവുമ്പോ പിന്നെ എല്ലാം കൊണ്ടും ലാഭായിക്കും സോളാർ വെച്ച്ക്കാണെങ്കില്
പണ്ടൊക്കെ നമ്മളെ റൂമില് ഒരു ബൾബ് പിന്നെ മാണന്ന്ണ്ടെങ്കില് സീറോ ബൾബ് ചെറുത്‌ ഒന്നും അവന്റെ റൂമില് ക അത്തറിനക്കെ പത്ത് പത്ത് രൂപ ഉള്ളു ഉണ്ടാവും ഒരു റൂമ്ക്ക് തന്നെ സുച്ച് അയിന് വലിയ അവിടെ ആരെയും വന്നാ സിറ്റ് ഇട്ട് നമ്മളൊരു സുച്ചിട്ടാ അതല്ലേക്കാരം കത്തുക വേറെ ഏതെങ്കിലും കത്തും
ആഹ് ആഹ്
അത് അസ് സുച്ചു ആണ് ഹാളൊക്കെ ഈ വാത്തെ സുച്ച് ആഹ് വാത്തെ സുച്ച് മ മറ്റേ സ്വിച്ച് അങ്ങനെ കുറേ സ്വിച്ച് ബോർഡ്ണ്ട്
ഇതില്ലേ എന്താണ് നടുമുറ്റൊക്കെ
നടുമുറ്റല്ല പക്ഷെ ഒന് പേരെ പെരെ കുറേ മുന്നേക്കെ ആയിട്ടുള്ള അഞ്ചൊല്ലോ പത്ത് അഞ്ചെട്ട് കൊല്ലയ്ക്കു. കയറ്റല് തുടങ്ങിട്ട് അന്ന് തൊടങ്ങി വച്ചിരുന്നു പിന്നെങ്ങനെങ്ങനെങ്ങനെ പൈസണ്ടായപ്പം ഓരോന്ന് പണിട്ത്ത്ട്ത്തെ
ആഹ് ആഹ് ആഹ് ആ ശരി അങ്ങനാ കൊറെ മുന്ന് എടുത്ത പ്ലൻ ആയിക്കുല്ലേ, ഉം
അങ്ങനെ പിന്നെ ഓരോന്ന് പണിയിച്ച് അപ്പൊ കഴിഞ്ഞു. ഓല് അയിക്ക് മാറി ഉം നിങ്ങളെ പേര എങ്ങനെയ നുറുക്കൊക്കെ ഉണ്ടോ
നമ്മൾ തും ചെറിയ പോരാണ് പക്ഷെ പഴയ എന്താണ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പുള്ള പൊരാണ് ഇനിപ്പ അത് പൊളിച്ചിട്ട് നമ്മക്ക് ഇണ്ടാക്കണം പുതിയ മോഡല് ഇണ്ടാക്കണം. അപ്പൊ ഉം ഇപ്പൊ ആ ഇപ്പൊ കൊഴപ്പില്ല അത്യ അത്യാവശ്യം നല്ല വീടൊകാണ് ആഹ് പക്ഷെങ്കില് ആഹ് ഇത് എങ്ങനാ ആഹ് ഒരുന്നെലം ആ ഒരുന്നെലം ആഹ് വാർപ്പ് നിലം ഒക്കെ നമ്മള് ഇന്റർലോക്കക്കെ ഇട്ടാണ് പിന്നെ ക്ഷേ എങ്കിലെ ഇത് കുറച്ച് ഇത് പൊ പൊളിക്കാണ്ടി തോന്നുല്ലേ, നെലൊക്കെ ടൈലൊക്കെ നല്ലെ അടിപൊളി ടൈല്ലാ
ആ അപ്പൊ മോഗൾക്ക് മാത്രം എടുത്താൽ മതിയല്ലോ.
ഇല്ല അത് നമ്മള് ഇൻ്റർലോക്ക് ഇട്ടപ്പം താറ ലേശം ഒന്ന് എന്താണ് കുറഞ്ഞു പോയി തറ ഹൈറ്റ് കുറഞ്ഞുപോയി അപ്പൊ എന്തായാലും ഉം എന്തായാലും പൊന്തിക്കണം അപ്പൊ മണ്ണിട്ട് പൊന്തിച്ചിട്ട് ഇന്ന്ട്ടൊക്കൊന്ന് അത് കുറച്ച കൂടി കഴിയട്ടേന്ന് പറഞ്ഞ് നികണ്. ഇപ്പൊ നടക്കൂല അങ്ങനാ
ചറ്റ്പളൊക്കെ വീട് വേറെ കാണുമോ വാടകക്കോ എന്താ ചെയ്യാം
എങ്ങനെ ഏഹ് എങ്ങനെ കല്യാണൊക്കെ വരുമ്പോ
അല്ലേ വീട് പൊളിച്ച കാണ്ട് കയറ്റുല്ലാന്നല്ലേ പറഞ്ഞേ
ആഹ് അത് വേറെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഇൻച്ചാല് ഒന്നെങ്കിലും ആടെ ഇടക്ക ല്ലെങ്കിൽ പണയത്തിന് അങ്ങനെ എട്ക്കല്ലോ പണയത്തിന്
ആ ആഹ
നമ്മളിപ്പോ ഒരു അഞ്ച് ലക്ഷം ഇപ്പ എടുത്ത്ങ്ങാനും പണയത്തിന് എടുത്തക്കെങ്കിൽ പിന്നെ നമ്മൾ ഒഴിഞ്ഞുകൊടുക്കുബോൾ നമുക്ക് തിരിച്ചു തരും അപ്പൊ അങ്ങനെ അപ്പൊ മാസം നമ്മള് പൈസ കൊടുക്കണ്ട ആ ഓലെ ആവശ്യത്തിന് ഓല്ക്കെന്തെങ്കിലും പരിപാടി തുടങ്ങണെങ്കിലെന്തെങ്കിലും
പണയത്തിന് ആകുമ്പോ നമു പെരുപ്പണിയ ആവുമ്പോ പണയത്തിനും പൈസ കൊടുക്കാൻ വല്ലാതെ കാണൂല്ല അല്ലെ അതായ അതന്നെ ഞങ്കൾന്നും തന്നെ ഞങ്ങള് നിക്കണ പെര അഞ്ഞ് മൂത്തച്ഛന് പെരപണി തുടങ്ങിയായിരുന്നു അതിലാണ്പ്പോ മഴ പെയ്തത് അപ്പൊ ഇനി മയൊന്ന് അമർന്നിട്ട വേണം മണ്ണ എന്തൊക്കെ അടിച്ചാണ്ട് അങ്ങട്ടെ അപ്പൊ പൂന്തൂല എങ്ങനെ ജെ സി ബി വണ്ടികളൊക്കെ പൂന്തി പോവല്ലോ അപ്പൊ അതുകൊണ്ട് പറ്റൂല ഇനി ഓരും കൂടി പോയിട്ട് ഞങ്ങൾക്ക് ഞമ്മളെ നിക്കണ പെര പൊളിച്ചിട്ട് വാങ്ങും അപ്പ ആളച്ഛന്റോട്ക്കോ മൂത്തച്ഛന്റോടുക്കോ ഒക്കെ നിക്കേണ്ടിരും
ആ ആ പൊളിച്ചിട്ട്ണ്ടാക്കേണ്ടിരുല്ലേ
അവിടെ ഇവിടെ ഇവിടെ ഇത് റോഡ് സൈഡിനാണ് അപ്പൊ ഇ ഇത് പൊളിച്ചിട്ട് ഇതൊന്നും തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ല ആക്കം പോലെ മതി നമ്മളെ കൈയ്യില് പൈസ ആയിട്ട് കാരണം പൊഞ്ഞു പോലെ പെരിം പോയി നിക്കുമ്പോ മ്മക്ക് വേം വേം പെരപ്പണി ന ക്കണ്ടി വരൊല്ലോ ഒരാള ഒരാളെ പേരെർഞ്ഞാല് നമ്മളെ പെരന്നെണ് പക്ഷെ ന്നാലും
ഉം അങ്ങൻ തന്നെ ഇവിടെ ആദ്യ പണ്ടേത്തെ പണിന്ന് പറഞ്ക്കാണെ നല്ല ഇത്ണ്ടാവും ഒർപ്പ്ണ്ടാവും ടയിൽസൊക്കെ ആണെങ്കിലും നല്ല എവ്ടിം പൊട്ടിയിട്ടും തായിട്ടൊന്നുല്ല നല്ല ഇതുണ്ട് അന്നപ്പോ അത്ര പെട്ടെന്ന് ഉണ്ട വേണ്ട കൊർച്ചുകൂടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കി ആദ്യം മക്കളൊക്കെ കെട്ടിക്കാൻ ആകുമ്പോളേക്കൊക്കെ ഉണ്ടാക്കിയ മതി അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് പോട്ടെന്നിരാച്ചിട്ട് അങ്ങനെ ഉം ഞാൻ വിചാരി പിന്നെ എങ്ങനെ നമ്മള് വീഡിയോയിലൊക്കെ കാണെല്ലെ നല്ല നല്ല അടിപൊളി വീടുകളാണേ ഉം പിന്നെ ഈ അടുക്കളെക്കെ നല്ല മോടല
ആഹ് എന്തൊക്കെയ പൈസ ഉണ്ടെങ്കിപ്പൊ എന്തെല്ലാ മോഡല നമ്മളെ മനസ്സ് കാൺണ ഒന്ന് ഇണ്ടാക്കാൻ കഴിയും അങ്ങൻത്തെ അവസ്ഥയാണല്ലോ ഉം പൈസ വാണ ഒഴിഞ്ഞ പൈസ ഞങ്ങളപ്പോ കൊർച്ചപ്പൊർത്ത്ണ്ടരു പെര ഉം അപ്പൊർത്തരു പെര കഴറ്റ്ണ്ട് ഹലാക്കിന്റെ പെരെ പക്ഷെ ഇ ആദ്യം മുറ്റക്കൊൽക്ക് നല്ലോണ്ടായിനു അവ്ടെ പ്പൊ തറവാടേനു ആ തറവാട് പൊളിച്ച്കാണ്ടേനു ആ മുറ്റൊന്നുല്ലപ്പൊ ഇപ്പൊ മതില് പെരന്റെട്ത്ത്ക്കാണ്ട് വല്ലാതെ നിന്ന് നൊന്നും മുറ്റല്ലാത്ത അവസ്ഥയക്കാണ്ട് പെര കഴറ്റ്ണത് ആഹ് പെരേക്ക് മുറ്റൊന്നുല്ല ഇപ്പൊ പക്ഷെ അതൊക്കെ സംഭവം തന്നെ നേക്ക് കിട്ടണന്നുണ്ടെങ്കിൽ മുറ്റ ഒഴിഞ്ഞ മുറ്റക്കെ വേണീന് ആ വീട് ന്നാലല്ലൊരു ഇതുണ്ടാവും ഭംഗി ഇത് കാര അത്. അപ്പൊ ഒക്കപെരന്റെ മുന്നിൽ തന്നെ ഓ മതിൽ വരുമ്പോ നമുക്ക് ആ പരന്റെ ഒരു ഷോ
ആഹ ആഹ അതിന്റെ ഭംഗി പോയി.
ഉം ഉം പക്ഷെ അപ്പൊർത്ത്ക്കു ഇപ്പൊർത്ത്ക്കൊക്കെ പെരാളാണ് ഇഞ്പ്പയാൾക്ക് കാലം കൊണ്ട് മുറ്റം വാങ്ങാൻ അങ്ങനില്ല ചാൻസ് രണ്ടു ഭാഗം റോഡാണ് മെയിൻ റോഡ് പിന്നെ അപ്പുറ ഇപ്പുറ കാര്യാണ് ഇഞ് മുറ്റം വാങ്ങാനുള്ളരു ചാൻസില്ല പിന്നെ ഇപ്പൊ ഇന്നത്തെ പണ്ടൊക്കെ ആയിരുന്നു ഞമ്മളെ വീട്ടിലെല്ലാ പരിപാടിയും ഇപ്പൊക്കെ ഓഡിറ്റോറിയല്ലേ
ആഹ് ഇപ്പം ഉം അതെ ഇപ്പ ഓഡിറ്റോറിയത്ത്ന്ന് ആക്കിക്ക്ണ് അവ്ട്ന്ന് ആവുമ്പോ പോരീം കേടരൂല
ആ ആ ശരി ആ ആയിക്കോട്ടെ.